മീ സുഖാണ് ഇവിടെന്താ
ഏ
നിങ്ങളെ പാടെന്താ
ഞങ്ങക്ക് സുഖല്ല കൊഴപ്പല്ല സുഖാണ്
എന്താ പണി ഫുഡൊക്കെ കഴിച്ചാൽ
ഫുഡ് കുട്ടിക്ക് വാരി കൊടുക്കനു
ഏ ചെറിയ കുട്ടിയാ
അല്ലേ നാല് വയസായി നിിക്കണ സ്കൂള കേക്കണ എക്കതി
ആഹ് അപ്പ എന്റെ മോനുണ്ട് നാലു വയസ്സായിട്ടില്ല മൂന്നേ മുക്കാല ആായിട്ടുള്ളു
ഉം ഇ നാലര നാലര ആയിക്കണു
ആഹ എത്ര മക്കളാ
മൂന്നോക്കളാം
ആ
മൂന്ന് മക്കളാണ്
ആഹ കേട്ടു എനിക്ക് എനിക്ക് അഞ്ചാറാണ്
ആഹ ആഹ
ചെറുതാണ് ഇപ്പൊ ഈ നാലല് മൂന്നര ആരണത്
ആ നഞ്ച വെക്കല്ലേ വലിയരൊക്കെ
മൂത്ത പോന പ്ലസ് ടുനാണ് പിന്നെ അതിറതായ എസ് എൽസി ഇപ്പ കഴിഞ്ഞത് പിന്നെ ഏയില് മൂന്നില് പിന്നെപ്പ എൽ കെ ജി
എൽ കെ ജിിലെ
ആ ഉ ആഹ് ആ ഫട്ട കഴിച്ചു മക്കള് നേരത്തെ കഴിക്കും അപ്പൊ പിന്നെ ഓരോ കൂടെ അങ്ങനെ കഴിക്കും ഞൻ
ആഹ ആഹ
പിന്നെ ഹസ്ബന്ഡ് വരാനൊക്കെ പത്തരക്കെ ആും വരുന്നെങ്കിലൊക്കെ അപ്പൊ ഇന്നെ ആ ഇടെ സൂപ്പർമാർക്കറ്റ് കടയാണ്
ആഹ ആഹ
ഓര കാത്തക്കുമ്പോത്ത ഒരിക്ക അങ്ങനളങ്ങനെങ്ങനെ പോ പിന്നെ ഹസ്ബന്റ്് നാട്ടിലാ
ആഹ് അവിടന്ന് അടുത്ത തന്നെയണ
ആ ആ മൂത്തത് എത്രയൊക്ക എടുക്കുന്ന
ക്ലസ പഠിക്ക
ആഹ
രണ്ടാമത്തോള് അഞ്ചില് പഠിക്കണം
ഉ
ചെറുദിനെപ്പൊ ചെർത്തു
ആ ആ പോോ അങ്ങനെ പോകാൻ പടിിയുണ്ടാ
ഇല്ലേ മടിയൊന്നുംല്ല അംഗവാടി പോകണ്ട് വല്ലാതെ മടിയൊന്നുമ ഇല്ല അങ്കവാടി
ആ അംഗനവാടി പോയ കുട്ടികൾക്ക് പോയപ്പ ലീവന് അംഗനവാടിക്ക്ും പോയിട്ടില്ലന അന്നും കരച്ചിലേനി ഇപ്പ സ്കൂൾക്കായിട്ട് അങ്ങനെ കരച്ചില തന്നെയാണ്
ആ നല്ല അംഗൽവാടി പോ പോയിനു കൊഴപ്പല്ലാതെ അംഗനവാടി പോയ്ന് അതുകൊണ്ട് ഇവിടെ ഇമ്മര്ത്ത്ക്കെന്നെ വണ്ടി വെരും
ആഹ് ഇത് വ വണ്ടി വന്നാലും വണ്ടിയിൽ കയറൂലാ ഓന് ഞാൻ ഓനെ നടത്തിക്കൊണ്ടു പോവ ണം ഞാനും അവനു ഒപ്പം പോയിട്ട് അവിടെ ഇരിക്കണം
ആഹ്
ട്ട് വാസി അങ്ങനെ ഔടെ ഇട്ട്ക്കാണ്ടണ്ട് പോരും
ഇവിടെ അംഗനവാടിയിൽ പോയി അംഗനവാടി പോയി നിന്നാൽ അങ്ങനെ തന്നെയാണ് ഞാൻ കരുതിയത് സ്കൂളിൽ മടിയാകുമെന്ന് കരുതിയതാണ് അംഗനവാടിയിലേക്ക് ഞാൻ അല്ലാതെ അവന് പോകൂല്ല ഞാനന്നെ കൊണ്ടാക്കണം ഇമ്മച്ചന്നെ വാണം പറിം ഇപ്പച്ചി ഒന്നും പറ്റൂല ആഹ് സ്കൂൾക്കങ്ങനെ അപ്പ എളെച്ഛന്റെ കുട്ടി ഇണ്ടാകും ഓന്റെ പ്രായം
ആഹ് അങ്ങനെ ആകുമ്പോ പിന്നെ കോഴപ്പല്ല ഒപ്പമുള്ള കുട്ട്യാളൊക്കെ നമ്മടെ അട്ത്ത്ന്ന് നമ്മടെ തീന്ന് ഒക്കെ ഇണ്ടായാല് കോഴപ്പല്ല ഇത് ഇവിടെ എട്ത്ത്ന്ന് ഒന്നുല്ല ഒക്കെ അറിയാത്ത കുട്ട്യാളു ആണ് എന്നും ഇപ്പോ മിനിഞ്ഞാന്ന് ഇപ്പ സ്കൂളിന്നങ്ങനെ ഡസ്ക് ഒക്കെ വീണു കൈയും മേലൊക്കെ തട്ടി അങ്ങനെ ചെന്ന് മു ഇവനാണ് ഏറ്റവും കുറഞ്ഞ പ്രായം ഉള്ളത് ക്ലാസ്സില്
ഇവരും അങ്ങനെ തന്നെയാണ് മണ്ടി കളിച്ചാസ്കൂള്ന്ന് വീണത്- വീണ് ചിലപ്പോൾ ഇപ്പുറത്തെ ക്ലാസുകളെ കുട്ടികൾ വികൃതി കാട്ടി നുള്ളി എന്നൊക്കെ പറഞ്ഞു വരും ചെറിയ മക്കളല്ലേ അവർക്കൊന്നും അറിയില്ലല്ലോ
ഇവര് ചെല കുട്ടികള നല്ല വികൃതി-
ആ ആ നല്ല വികൃതിയുള്ള കുട്ടികളും ഉണ്ടാവും
ഉം ഇവര് പിന്നെ അങ്ങനത്തെ വികൃതി ഒന്നുമില്ല ഒരു ദിവസത്തെ കുപ്പായം മുഴുവനും കളർ കൊണ്ട് വരച്ചു വന്നു കുട്ടികളൊക്കെ വരച്ചു കാണ്ട്
ആഹ് ഇവന് ഞാൻ പറയാ അംഗൽവാടി പോഎന്നാ- നല്ല വൃത്തിയിൽ ഇങ്ങോട്ട് വരും. ചളിയും പൊടിയും ഒന്നുമാക്കില്ല സ്കൂൾ വിട്ടു വന്നിട്ട് എന്നാ പാൻറും ഷർട്ടും ഒക്കെട്ട് ആകെം കെട്ടി ചളിൽ കുടിച്ചിട്ടുള്ള വരിക
അംഗലവാടി പോയാല് പിന്നെ കൊഴപ്പമില്ല ഞാനിവിടെ പോണ വഴി ഒക്കെ തന്നെ ഒരു കടയാണ് ആ കടയൊക്കെ അങ്ങ് കേറിയിട്ട് ഫസ്റ്റ് കടയിലേക്ക് അങ്ങ് കേറിയിട്ട് അവിടെയുള്ള ഇപ്പൊ എന്തൊക്കെ വെള്ളം അതൊെ ഓൻ ഇങ്ങട്ട് എടുക്കും എന്നിട്ട് എത്ര പൈസന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം അയിമ്പത് - ഓ അതുകൊണ്ട് ഞാൻ വിചാരിച്ച അവര് കൊണ്ടോക്കുന്നത് നഷ്ടാണ് ഇപ്പൊ ഞമ്മുക്ക് അതുകൊണ്ട് പിന്നെ പറഞ്ഞേക്കൂല്ല പിന്നെ കരച്ചിലണ അവിടെത്തിയാൽ അങ്ങനെ കരയും ചെയ്യും
ആ ഇവനൊക്കെ ബസ്സില് കൊണ്ടക്കപ്പോ അങ്ങെ തന്നെയായിരുന്നു ഭയങ്കര കരച്ചിൽ തന്നെയ് നു ഞാനൊന്നും നോക്കൂല അങ്ങോട്ട് കരയട്ടെ ഇവിടെ ഇട്ടാലും വികൃതി കാട്ടി നടക്കല്ലേ-
ആഹ് - ഇവിടെ വീട്ടിലാവകുമ്പോ കുഴപ്പില്ല അങ്ങനെ എന്റെ അടുത്ത് ഇതാക്കിക്കൊണ്ട് നിക്കും പിന്നെ ഇപ്പോ ഞാന് അംഗനവാടിലേക്ക് പോട്ടെന്നു വിചാരിച്ച് വിട്ട് നോക്കീതാ ഇനി പിന്നെ ശെരിഅല്ലെന്ന് കണ്ടപ്പാളാ
അവിടേക്ക് പറഞ്ഞയക്കണ്ട സ്കൂൾക്ക് പോയാൽ മതി പിന്നെ പറ സ്കൂൾക്ക് പോയത്- ഇപ്പോൾ ഇങ്ങനെ മടിയണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടാക്കി- രണ്ടുവർഷം അങ്ങനെ പോയി മൂന്ന് വയസ്സ്ആക്നേന്റെ മുൻപ് പോവല് തൊട്ത്തിനീ ഇവൻ
ആ അങ്ങനെ പോയാ കുട്ടികൾക്കൊ ഒരു കുഴപ്പമില്ലേട്ട നല്ല കുട്ടികളെല്ലാംല്ലേ പരിപാടിയിലും പങ്കെടുക്കണ്ട, ഇവനൊക്കെ പിന്നോക്കാണ് പിന്നെ ച്ചക്ക് നാല് വയസ്സ് ആവെള്ളു
ആഹ് ഇവന് അഞ്ചു വയസ്സ് നവംബർക്കുള്ളിൽ ആകും-
ഉം
പിന്നെ പിന്നെ ചേർക്കാൻ വൈകിയാൽ പിന്നൊക്കെ ഇങ്ങനെ വൈകി കൊണ്ട് നിൽക്കും അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം ചേർത്തിന് അടുത്തകൊല്ലം ആകുമ്പോൾ ഇനി നാലര ഒക്കെ അങ്ങനെയാകും
ഉം ആ ഇവന് കഴിഞ്ഞ വർഷം ചേർതാന്ന് കരുതിന അപ്പൊ ആവൂല്ല ഈ വർഷം നാളരെ കൃത്യായപ്പോ
ആഹ ചെലോലത എങ്ങനെ ആ ടൈമിന് അങ്ങന കൈകരകയും ചെയ്യും ചെലതൊക്കെ കുറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും.
ഇവിടെ രണ്ട് മക്കളും അങ്ങ തന്നെയാണ് നാലരീ തന്നെ ചേർത്ത.
ആഹ് മദ്രസിന് പിന്നെ നമ്മള് എന്തായാലും അഞ്ച് ആറൊക്കെ ആവുമ്പ തന്നെ അങ്ങനെ അവും ചെറുത്തില്ല? പ്പൊത്തിന് അയിന് മുന്നപ്പ സ്കൂളും എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞ ഒര് ഇതിലാവട്ടെ.
പഠിച്ചെങ്കിലും ഉള്ള എല്ലാം അറിയാ അല്ലെ?
ആഹ് അല്ലേ ഒന്നും അറിയില്ല നേരം ഒന്ന് കൊണ്ടാക്കിയല്ല ഒന്നു ഒന്നും അ അറിയില്ല നമ്മള് പഠിച്ച കാലത്ത് അന്നത്തെ അതേപോലെല്ലല്ലോ ഇപ്പൊ എൽ കെ ജി. ആഹ് ഇപ്പ എക്കെ ചെറിയ പെയ്ത
ഉം ആഹ് മൂന്ന വയസ് വരെ വേര്ല്ണ്ട് ബല സ്കൂള്ള് മൂന്ന് ക്ലാസ് തരംതിരിക്കലാണ് പിന്നെ ഒരു ക്ല ഒരു ക്ലാസ്സില് മൂന്ന് വയസ്സ് മുതലുള്ള നാല് വയസ്സ് മൂന്ന് വയസ്സുള്ള കു ഒരുക്ലാസിൽ നാല് വയസ് മുതലള്ളത് ഒരു ളാസിൽ അഞ്ജ് അഞ്ച് വയസ്സ് അങ്ങനെ മൂന്ന് ക്ലാസ് ഉണ്ടാക്
ശരിക്കലുംണ് ഇതിന് പെൻസില് പിടിക്കാൻ തന്നെ പീടില്ല. ശരിക്കലും ഈ കുട്ടികൾക്ക് നമ്മൾഈ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഈ പെൻസിലൊക്കെ പിടി പോല കൈയിന്റെ മസിലൊക്കെ
ആഹ ഇവന്നന്നെ ഇപ്പൊ ഞാനിപ്പോ ടീച്ചറ് ഏഴും ബീയും. വണ് റ്റു ഒക്കെ പടിപ്പിച്ചാമ്പറഞ്ഞകന് അതിൽ എയും ബീയൊക്കെ പർഞ്ഞക്കണ് റ്റു എയ്താൻ വെയ്കൂല.
ആഹ് ടീച്ചർ പർഞ് കയ്യുടിച്ങ്ങാണ്ട് അങ്ങനെക്കെ എഴതി കൊടുക്കാാന് കൊറച്ചൊക്കെ എയ്തി കൊടുത്തിട്ട് പിന്നെ ഓല് തനിയെഴ്താന്.
ആ കൊറെ ഇപ്പം കര തന്നേനു എനിക്ക് റ്റു പഠിപ്പിച്ചോണ്ട രണ്ട് പഠപ്പിക്കൊണ്ട രണ്ട് പ
ആഹ് ഇത് വെറും കളി എ ന്തേങ്കിലും കളിക്കണ സാനണ്ടെൽ അത് ബാഗിലിട്ടങ്ങാണ്ട കൊുപോക അതന്നെ
ഉം സ്കൂൾക്ക അതൊന്നും പറ്റൂലല്ലോ അറയാ സ്കൂൾക്ക് ഒന്നും കൊണ്ടകാൻ പറ്റൂല.
ആഹ ഒന്നും കൊണ്ടാൻ പറ്റില്ല കാണതെ കൊണ്ട് പോവാ ന്നട്ട് ഞാൻ ചോതിച് തുകൊണ്ട് ഇത് എവിടെ കളിച്ചിന ടീച്ചറെ ചീ ഇ അതപോലെ ങ്ങട്ടും കൊണ്ടുരും. കളിക്കണ ഒരു ചിന്ത മാത്രേ ഉള്ളൂ പിന്നെപ്പൊ ആ പ്രയോക്കെല്ലേ.
ഉം മറ്റവലൊക്കെ പിന്നെ വലുതാവോണ്ട് പിന്നെ ഓല്ക് ഓല കാര്യം നോക്ക
ആഹ് നമ്മൾ ഇവർക്ക് നമ്മള് ഇരുന്ന ഒക്കെ പഠിപ്പിച്ച കൊടുക്ക
ഉം പഠിപ്പികൊടുക്കനെ വേണം അ നാലാം ക്ലാസ് വരെ എങ്ങനെയും ശ്രദ്ധിക്കണം.
ആഹ് ഞാപറയാ അങ്ങനൊക്കെകുമ്പോ ഞമ്മക്ക് നമ്മളതായിട്ട് ഒും ചെയ്യാനോ ഒന്നിനും നേരം ഉണ്ടാവൂല ഈ മരിവി നേരെ എന്തെല്ലേത്തി കായലപ്പളല്ലെ പോ ഇരുത്ത് കിട്ടുള്ളൂ പെര പിന്നക്കെ സ്കൂള്ട്ടന്നാലും കളിക്കു അങ്ങനെയൊക്കെല്ലെ
ഇവിടെ പത്ത് ഒമ്പത് നാപത് ആവും ഇപ്പൊ വണ്ടി വരും പിന്നെ രാവിലെ പോലെ പറഞ്ഞയക്കണ തിരക്കക്കെ നാളെപ്പനി വരും തിര ക്കതാ ഓയ്വുണ്ടാവൂല ഓരു പോയി കഴിഞ്ഞാലാണ് പിന്നെ ഒരു സുഖംകിട്ട ഇപ്പൊ ര മൂന്ന ദിവസം ഇല്ലാതോണ്ട്. മൂന്നീസം സ്കൂളില്ലാതോണ്ട് ഭയങ്കര ഗതികേടെൻ ഞാൻ പറയാ സ്കൂള്ണ്ടായ.
ആഹ് ഞാൻ പറ നമ്മക്കും ഒരാള് പേരിൽണ്ടകുമ്പോ എത്ര ബുദ്ധിമുട്ടാ ഇതാരാണ്ണത്തിനെ.
ശനിയാഴ്ച പിന്നെ ക്ലാസ് ഉണ്ടായിനു അന്ന് പിന്നെ ചെറിയ കുട്ടിയെക്കില്ല.
ആഹ് അന്ന് ആ് അന്ന് എൽപിയ ഒന്നുംല്ല എൽപിയും എൽ കെ ജി ഒക്കെ
ഇല്ല യു പീമ് ഹൈസ്കൂളും
ആ യു പി സ്കളുണ്ട് ഇവരെയൊക്കെ ഇന്റപ്പ മോളുണ്ട് എസ് എൽ സി പോ പ്പ ഷീറ്റ് കിട്ടി ഞ്ഞിപോളേം കൂടി ചേർത്തിയാൽ പിന്നെ നാലാള് അഞ്ചാള് രാവിലാങ്ങട് പോകും. പടച്ചോനെ രാവിലെ മദ്രസക്ക് പോണ്ണോൽ ഒരു വൈക്ക് പിന്നെ ഹസ്ബന്റും പോകുമ്പോ തന്നെ ചായയും കടിയക്കെ കൊണ്ടോകും.
ആഹ് ഞങ്ങള്- മതിക്കാക്കാ ഞങ്ങള് അഞ്ചു മക്കളാണ് അവിടെ എന്റെ വീട്ട നിങ്ങള് അഞ്ച് കുട്ടികളാണ്
ആഹ ആഹ് അങ്ങനെ ഇവിടെ എന്റെ ആ മൂത്തച്ചികളൊക്കെ ഇങ്ങനെ ഒമ്പത് മക്ക അങ്ങനെയൊക്കെയാണ്
എനിക്ക് മൂന്നെണ്ണം തന്നെ ഉള്ളൂ അപ്പൊ ഓപ്രേഷനാവണ്ടേ മൂന്നെണ്ണ ഉള്ളൂ പറ്റാനപ്പ പിന്നെ അയമേ നിർത്തി താണ്
ആഹ പക്ഷ ഇവിടെ ഉമ്മാക്കാര് പ്രസവം നിർത്തുന്നതൊന്നും ഇഷ്ടമല്ല
ആ ഇവിടെ ഇഷ്ടമല്ല അമ്മമായിമാക്ക് ഇഷ്ടൊന്നുമ ഇല്ല പിന്നെപ്പോ ഓപ്രേഷ പിന്നെ നിർത്തിയ തീരള്ളൂ അതേ കയൂലല്ലോ വെട്ടി കീറല്ലേ ഉ നമ്മള് പുറമുണങ്ങണ മതിരിക്കുള്ളിൽ ഉണങ്ങൂല
ആഹ
എന്താണ്
ഞാനും ഇവിടെ ഇവിടൊക്ക ആവും അത്ര പ്രസവം തന്നെയ മോനെ പിന്നെ എനിക്ക് ഷുഗർ ഉണ്ടായിട്ടേ ഷുഗർ
ഉം എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവല അതെ
ആഹ് ഇല്ല ഞാൻ കഴിച്ചന്നെ ഞാൻ പറഞ്ഞിട്ല്ലേ വർക്ക് ഫുഡ് കൊടുത്തപ്പ തന്നെ ആ ഉം
ഇല്ലാ ഞങ്ങളും
ന ആ മസ് അച്ചുക്ക മു ആ ആ രണ്ട്